ആ കേക്ക്ന്നില്ലേ എന്തൊക്കെ വിശേഷങ്ങൾ
എന്താണ് പരിപാടി ഒറങ്ങാനായോ
ആ ഫുഡോക്കെ കയ് ച്ചൊറ ങ്ങാൻ വേണ്ടിക്ക അവിടെയൊ
ക്കെന്നെ
ആ വീടെവെടാ
വീട് മലപ്പുറം നിലമ്പൂരാണ്
ആഹ് ആഹ് ആഹ്
നിങ്ങളെ വീട്
ഇവിടെ വയനാട്ടിലാ
ഓഹ് വയനാ മറ്റും ആ വയനാട്ടിൽ വന്നിട്ടുണ്ട് അവിടെ റി റോട്ടിലൊക്കെ സ്റ്റേ ചെയ്യാനൊക്കെ
ആഹ് ആഹ് ഞാൻ മലപ്പുറം വന്ന്ട്ട് ട്ട്ണ്ട്
ഓഹ് മലപ്പുറം എവിടെയാ വന്നെ?
മലപ്പുറ അല്ല മഞ്ജേ മഞ്ചേരി മലപ്പുറ അല്ലേ ഞാൻ മഞ്ചേരിയാ മഞ്ചേരി മഞ്ചേരി അനിയ അനിയത് അനിയത്തി അവിടെ ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലില്
ആഹ് മെഡിക്കൽ കോളേജ്ല്ലേ അത് ശെരി ആഹ് എപ്പഴ വന്നത് ഈ അടുത്തിടെയാണോ?
അടുത്ത് വന്നിറ്റ്ണ്ട് ഒരു ഒരു മാസം മുന്നെ
അത് ശരി
ആഹ് ആഹ് എന്താ കഴിച്ചേ?
രാത്രി ചോറന്നെ കയ്ക്കാർ
ആഹ് കറി എന്താ?
ഇന്ന് കറി സാമ്പാറായിരുന്നു പിന്നെ ഫിഷ് ഫ്രൈ
ആഹ്
ഫുഡൊകെ കഴിച്ചില്ലേ?
ആ ഫുഡൊക്കെ കഴിച്ചു ഇവിടെ ബിരിയാണി ആയിരുന്നു.
ഓ ബിരിയാണി ഇയാൾ ഉണ്ടാക്കുവോ?
ആഹ് ഇണ്ടാക്കും
ഓ ൻ സ്വന്തായിമായിട്ട് ഇണ്ടാക്കാനൊക്കെ അറിയോ?
ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ക്കി ഇണ്ടാക്കും
കല്യാണം കഴിഞ്ഞതാ?
ഇല്ലല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം സെപ്റ്റംബറില്
ഓ ഇപ്പൊ പഠിച്ചോണ്ടിരിക്ക?
പഠിക്കല്ല ഞാൻ പഠിച്ച് ഡിഗ്രി കഴിഞ്ഞുപ്പോ ഓൺലൈനായി ട്യൂഷൻ എടുത്ത കൊടുക്ക
ആഹ് ആഹ് അയ്ശരി
എന്താ ചെയ്യുന്നെ?
എൻ്റെ ആഹ് കല്ല്യാണം കഴിഞ്ഞു ആണ
ആഹ് ആഹ് വർക്ക് ചെയ്യുന്നുണ്ടോ?
വർക്ക് ചെയ്യ ഓൺലൈൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഡാറ്റ എൻട്രിൻ്റെ വർക്ക്. ചെയ്യുന്നുണ്ട്.
ആഹ് ആഹ്
അപ്പോ പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ട്യൂഷനൊക്കെ ചെറിയ കുട്ടികൾ കുട്ടികളാണോ അതോ
ചെറിയ കുട്ടികൾ ആ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ട് അഞ്ചു കുട്ടികളുണ്ട് എട്ടില് അഞ്ചില് പിന്നെ മൂന്നാം ക്ലാസ്, രണ്ടാം ക്ലാസ് ഒക്കെ
ഓൺലൈൻ ആയിട്ടോ അതോ ഓഫ്ലൈൻ ആയിട്ടോ?
ഇല്ല ഓൺലൈൻ അയട്ട
ആഹ് ആഹ്
ഉം ഉം
അ
കിടക്കാനായോ?
ആഹ് കിട
ആ മക്കളെന്താ ചെയ്യുന്നെ രണ്ടൂട് ട്ട്യാള എള്ളത്
രണ്ടാട് ഒരാൾ എൽ കെ ജി ജിലാണ് ഒരാക്ക് ഒന്നര വയസ്സാണ്
ആ എവിടെ പഠിക്കുന്ന അവിടെ അടുത്തന്നെയ ആ ആ പിന്നെ എന്താ അവിടെ നല്ല ചൂടല്ലേ മഴ ഇണ്ട അങ്ങോട്ട്
ഇല്ല എന്നന്നും ഇല്ല മഴ പറ്റെ കൊറവാണ്
ആഹ് ഇവിടേം മഴേല്ല അവിടെ വൈയങ്കര ചൂ ചൂടായിക്കൂല്ലേ ആ ഇവിടെ കൊ കൊഴപ്പില്ല ഇവടെ അധികം ചൂടൊന്നു ഇല്ല
വയനാടേവിടെയാണ് മറ്റെ മുണ്ടക്കൈ അവിടെക്ക ആ ബാഗ
ആ അവിടെ വന്നിട്ട് ട്ടിണ്ടോ അവിടെ ഞങ്ങള വീടിന്ന് ഇവിടെ ബക് തീരിയ വീടിവടെ പത് തീരി വരുന്ന ഇവിടുന്ന് കൊറച്ച് കൂടെ പോവാനിണ്ട് മാന വാടിയോ മാനന്തവാടി ഫ്രൺസ് സ്ണ്ടോ
മാനന്തവാടി അവിടെ ഒരു കല്യാണ എണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിൽ അവിടെ
ആ ആ ആ എപ്പഴാ വന്നത് കൊറേ ആയോ
എല്ലാ ഒര് രണ്ടു മാസം മുന്നേ
ആ ഒരു ദിവസം വയനാട്ടക്കൊക്കെ ആ ഇവിടെ സ്റ്റേ ചെയ്ത് റിസോർട്ടിലൊക്കെ നിന്നിട്ട് പോവാ ഇവിടുത്തെ ഇവിടെ കുറേ സ്സെ ഈ എട എടയ്ക്കൽ ഗുഹയിലൊക്കെ വന്നിട്ടുണ്ടോ
ആ അവിടെ വന്നിണ്ട് പൂക്കോട്ടിലേക്ക് അവിടെക്കെ വന്നിണ്ട്
ആ
അവിട ഒരുപാട് പ്ലേസ്ണ്ടല്ലോല്ലേ
ആ കാണാന് കൊറെ പ്ലേസ് ഇണ്ട് അവിടെയൊ മല പ്പുറം എന്തൊക്കെയെള്ളെ
മലപ്പുറം തേക്കും മ്യുസിയക്കും ആ അതെ അതെ പിന്നെ തേക്കും മ്യുസിയം ഇണ്ട് മെയിനായിട്ട് എന്താ പറയാ തേക്കും മ്യുസിയത്തിക്ക് ഒരുപാട് ആളുകൾ വരലെണ്ട് ഏറ്റവും വലിയ തേക്കൊ ഉള്ളത്ുകൊണ്ട് വിദേശങ്ങളൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്
ആഹ ആഹ
ഇവിടെ കാണ പാടുണ്ട്ട്ടോ
മിനി ഊട്ടിയില് ഞാൻ വന്നിട്ടില്ല ഒരു ദിവസം വരണം
ഉം പിന്നെ പാർത്തണ്ട് മിനിയൂട്ടിന്റെ പിന്നെ ആമസോൺ മ പോയിന്റ് ഒപ്പുണ്ട്
ആഹ ആ ആ ആ അവിടെ അവിടെയാണോ പാർക്ക് ഉള്ളത് എന്തോ എന്തോ കോട്ടക്കന്ന് പാർക്കും അങ്ങനെ എന്തോ
ആഹ അത് മലപ്പുറത്തണ്ട് ഓട്ടപ്പന്നെ ക
ഉം ഉം
പിന്നെ കനോലി പ്ലോട്ട് അങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ട് ഒരുപാടുണ്ട്
ഇവിടെ വയനാട്ടിൽ വന്നിട്ടേല്ലേ വന്നിട്ട് ആ അല്ല വയനാട്ടില് അല്ലാതെ വ വന്നിട്ടില്ല ഈ കല്യാണത്തിന് വരാതെ
അല്ല റിസോർട്ടില് വന്നിണ്ട് അവിടെ ഒരു ഹാപ്പി ലാൻഡ് എന്നൊക്കെ പറഞ്ഞ റിസോർട്ടിൽ വന്നിണ്ട് അവിടെ മെന ആട്ട് സ്റ്റേ ചെയ്യാൻ അനെ അങ്ങനെ ണ്ട് പിന്നെ ഇവിടെ അങ്ങനെ എന്താ പറയാ മറ്റേ കാരാപ്പുഴ ഡാം അവിടെൊക്കെ ഒന്നണ്ട്
ആ് കാരാപ്പുഴ വന്നിട്ടുണ്ടോ
ആഹ് അവിടെ വന്നിണ്ട് പിന്നെ മറ്റേ എന്താവാറ രാാമൻ കൂടില്ലേ ബനസവിരാ സാഗര ണ്ടാമ അവിടെയൊക്കെ വന്നിണ്ട്
ആഹ ബാണ സുരല്
ആഹ അവിടെ കടിപൊളി ആണ് കാണാനല്ലേ വയനാടൊെ വന്നാല എടുക്കലോ അത് വെറുതെലോ സ്ഥലത്തന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ഇതാണ് അല്ലെ യാത്ര
ആഹ അത് അതന്നെ അതന്നെ അതെന്നെ
അവിടെല്ലാം വന്നിണ്ട് എന്നിട്ട് എന്തായി കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ
കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നട നോണ്ടിക്കുന്നുണ്ട്
ആ ആ
ചെക്കൻ എങ്ങനെ നാട്ടിലാണോതോ വിദേശത്തോ
അല്ല സെക്കൻ നാട്ടിൽ തന്നെയ ആാണ് ഇവിടുത്തന്നെ ജോബ്
പിന്നെ വേറെ എവിടക്കെയ ബാണാസുരലും മടക്കലുംക്കെ വന്നിട്ടില്ല പൂക്കോട് വന്നിട്ട് ഉണ്ടോ
കൂട്ടിലേക്ക് വന്നിണ്ട് സൂചിപ്പാറ വന്നില്ലാവിത് അവി എന്ത സംഭവം സൂചിപ്പാരം
അവിടെ ഫുൾ എന്താ വെള്ളച്ചാട്ടല്ലേ വാട്ടർ ഫോൾസ് ആഹ് ആഹ ആ
അത് ശരി ഇനി എടുമ്പാവിട്ട വര
പിന്നെ ചെമ്പ്ര ചെമ്പ്ര കൊടി മുടി വന്നിട്ടുണ്ടോ
ഇല്ല ഇല്ല പിന്നെ അന്ന് ഞങ്ങള് വരുന്ന ടൈമല്ലേ അവിടെ മറ്റേ പൂ പോലെുണ്ട്
ആ പൂപ്പൊലിൽ വന്നിട്ട്
ആഹ് അവിടെ വന്നണ്ട് ഉണ്ട് അടിപൊളിയാണ്ല്ലേ ഉ പിന്നെ വറെ തോന്നും ആഹ ആ ആ ഒരു സീസണില ആയിരുന്നു ഞങ്ങൾ വീന്നത്
ആ അത് ജനുവരി ജനുവരി ഒന്ന മുതൽ പതിനഞ്ച് വരെ ഉണ്ടാവും
ആഹ ആഹ
പിന്നെ മുത്തങ്ങയില് പോയിട്ട് നന്ദിയണ്ടോ മുത്തങ്ങ
അന്ന് വന്നത് ഇപ്പ ഞാൻ പറഞ്ഞില്ലേ കാരാപ്പുയ ബണാസുര പിന്നെ പൂക്കോട്ടിലേക്ക്ങ്ങനെ പിന്നെ പൂപ്പൊലി അങ്ങനെയൊക്കെന്നെ
പൂപ്പൊലി വന്നാലും മറക്കൂല
പിന്നെ പിന്നെ ഒരു പ്രാവശ്യം വന്നപ്പോ പിന്നെ അങ്ങനെ റിസോർട്ട് എടുത്തിട്ട് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റിയ ദിവസം അങ്ങനെ പോകന്ന്
ആ ഇവിടെ വന്നാൽ ഇവിടെ റിസോർട്ട ഒക്കെ എടുക്കാ ഇവിടെ വയനാട്ടിൽ തന്നെ കുറെേ റിസോർട്ട്ണ്ട്
ഉണ്ടല്ലേ നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് വേണോ അവിടെ
അതെന്നെ അതെന്നെ
ഇപ്പങ്ങനെ തണുപ്പാണോ അതോ
അല്ലല്ല ഇപ്പൊ അങ്ങനെ ഓവർ തണുപ്പില്ല എന്നാലും നമുക്ക് ചൂടില്ല
ആ മിക്സായിട്ടല്ലേ ഉം ഞങ്ങളന്നവിടെ സ്റ്റേ ചെയ്യാൻ വന്നന്ന് രാവിലൊക്കെ നല്ല കോടയാരുന്നു അവിയോ ഒന്നും ഞങ്ങളവിടെ കിട്ടില്ല അതെ അതെ അതൊന്നും ഞങ്ങടെവിടെ കിട്ടൂല്ല
മക്കളൊക്കെ ട്യൂഷന് വിടലുണ്ടോ അതോ വീട്ട്ന്നെ പഠിപ്പിക്കലാ
എല്ലാ ഒരാള് ചെറിയ കുട്ടിയാണ് ഒന്നരവയസ്സായിട്ടുള്ളൂ മറ്റോള് എൽ കെ ജി ആണ് വലൃ മോള് ഇവള്പ്പോ പോയിത്തൊടങ്ങിട്ടുള്ളൂ ഭയങ്കര മടിയാ പഠിക്കാനൊക്കെ ഇല്ല മദ്രസ ഇല്ല
പിന്നെന്താ
ഹലോ
ഹലോ
അതെന്താ കോള് വരുന്നുണ്ടോ
ആ വേറെ കോള് വന്നതാ വാട്സപ്പ് കോള് വന്നതാണ്
പിന്നെ വീട്ടില് വീട്ടില് വേറെ ആരൊക്കെയുള്ളേ അയാ വേറെ ആരാള്ളത് അനിയത്തിയുണ്ടോ
വീട്ടില് എൻറെ വീട്ടിലില്ല എന്റെ വീട്ടില് ഞങ്ങള് ഞാനാ ചെറുത്
ആ ആ ആ
പിന്നെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഉണ്ട് ആ രണ്ട് സിസ്റ്റേഴ്സും രണ്ട് ബ്രദേഴ്സും
ആ കല്യാണം കഴിഞ്ഞോ
ആ കല്യാണം കഴിഞ്ഞു
ആ എന്താ ചെയ്യുന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ
ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട് ഒരാൾ മോഡിച്ചറി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരാൾ ഹൗസ് വൈഫാണ്
ആ ആ പിന്നെ വീട്ട് വീട്ടില് ഉമ്മച്ചി ഉപ്പ ഉപ്പാക്കെന്താ ജോബുണ്ടോ
ഇല്ല ഉപ്പ്ല്ലൃ ഉപ്പാ മരിച്ചത്
ആ
ഉപ്പ എന്റെ ചെറുപ്പത്ത് മരിച്ചത് ഞാൻ രണ്ടാം ക്ലാസ് പഠിക്കുന്ന ടൈമില്
ആ ആ
ഞാനങ്ങനെ വേൾഡ്കപ്പ് ഒന്നും കാണണില്ലേ
ക്ക് വല്ലൃ താല്പര്യംല്ലാ
ഓ ഇപ്പത്തെ കാലത്ത് അത് താല്പര്യല്ലാത്ത കുട്ടികളോ
എനിക്ക് താല്പര്യല്ല അതിനൊന്നും അതിനൊന്നും അല്ല അതിനൊന്നുള്ള സമയം കിട്ടരില്ല അതാണ് ഈ ട്യൂഷൻ ന്ന് പറഞ്ഞാല് ഓരോ കുട്ടികളെ പഠിപ്പിക്കും വകേര അഞ്ചച്ണ മുതൽ ഒമ്പത് മണി ഇതിന്റെ പുറക തന്നെ
ഉം ഉം ആഹ് ആ കുട്ടികള് സ്കൂള് വിട്ട് വന്നിട്ടാണല്ലോല്ലേ
ആ ഈ സ്കൂള് പഠിക്ക ുന്ന കുട്ടികളെ അല്ലെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ചെില കുട്ടികളൊക്കെ രാവിലെ മദ്രസൽ പോകൻ മടിയായിട്ട് മദ്രസിൽ മദ്രസ് പോവാാതെ അങ്ങനെ മദ്രസ് ട്യൂഷൻസ് ചരും അപ്പൊ അവർക്ക് ഈ മാതി ത്രസ ട്യൂഷന് സ്കൂൾ ട്യൂഷന് ഒരുമിച്ചായതത് കൊണ്ട്ൊ ഒരു പ്രശ്നം
അത് ശരി ആഹ അങ്ങനെ വരൂല്ലേ പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്ല്ലേ സ്കൂള ഫുള്ള് പഠിപ്പ് പിന്നെ വന്നാ ട്യൂഷൻ ഒക്കൊമ്പ്പോ ട്ടക്കും തന്നെ
അതന്നെ പിന്നെയ മ ബ്രസ്സിലൊന്നും പോവാത്ത ഒരുര് ഈ എന്താ രാവിലെ എണീക്കാൻ മടിയുള്ള കുട്ടികൾ ഉണ്ടാവും അവർക്ക് മദ്രസ് മടിിയായിക്കും അപ്പൊ ഈ മ അ്രസ് ഓൺലൈൻ ട്യൂഷൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ കുട്ടികൾക്ക് പഠിക്കാനുള്ള വലിയൊരു കാര്യമാണ് കാരണം എത്രയോ കുട്ടികൾ സ്കൂൾ മാത്രം പഠിച്ചിട്ട് നമ്മള മദ്രസന്നും പഠിക്ക പിക്കാത്ത കുറെേ കുട്ടികളില്ലേ
അതെ അതെ അങ്ങനെ ഇണ്ട അവര്
രക്ഷിതാക്കൾക്ക് അത് വലിയ താല്പര്യം ഉണ്ടാവൂില്ല പക്ഷെ നമ്മുക്ക് സ്കൂൾ പഠിക്കുന്ന അതുപോലെ നമുക്ക് നമ്മളെ ഇസ്ലാമികമായി ഏറ്റും എന്തേലും അറിവൊക്കെ വേണ്ടേ അപ്പൊ അങ്ങനെയുള്ളവര് ഈ ട്യൂഷന എല്ലാം ചേർക്കും
ആഹ ഞാനിങ്ങനെ വിചാരിക്കന്റെ മോള മാത്രം മസിലാക്കാന ആയില്ല അപ്പൊ ഞാൻഈ എങ്ങനെ ഇപ്പോള്ള മദ്ര പോുന്നത്
അതന്നെ ആ രാവിലെ എണീക്കുന്നതാണ് കുട്ടികൾക്ക് പ്രശ്നം അതന്നെ അപ്പൊ അത് ഉ ആ അപ്പൊ അങ്ങനെയുള്ള കുട്ടികള ട്യൂഷന് ചേർത്തുന്ന ഈ രാവിലെ ചെില കുട്ട കുട്ടികൾക്ക് ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ മദ്രസിൽ പോ പോകുന്ന പോകുന്നതും വരുന്നതും ഒരേപോലെക്കും ചിലപ്പോ പോകുമ്പോ തന്നെ അവർ ക്ക്എന്താ വേഗം സ്കൂളിൽ എത്തെണ്ടി വരും
ഇപ്പൊ ചെല സ്കൂളുകളിലൊക്കെ മദ്രസേൽത്തദ് ഓല് സ്ക്കൂളി തന്നെ കൊടുക്കുന്നുണ്ട്.
തെ അ് അങ്ങനെ ഈ തിബിയാൻ അങ്ങനത്തെ ഒക്കെ സ്കൂളുകളില്ലേ അവിടെക്കെ അങ്ങനെ ഫസ്റ്റ് മദ്രാസ ക്ലാസ് എടുത്ത് എടുത്ത് കഴിഞ്ഞട്ട് പിന്നെയാണ് സ്കൂൾ സബ്ജക്ട് എടുക്കുന്നേ അങ്ങനത്തെതും ഉണ്ട് എന്നാലും നമുക്ക് അങ്ങ അങ്ങനെ പഠിക്കുമ്പള് നമ്മൾ മദ്രസെ പോയി പഠിക്കുന്ന ആഒരിത് കിട്ടൂല നമ്മള് പഴയ കാലങ്ങളിലൊക്കെ എത്ര അതന്നെ പഴയ കാലങ്ങളൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ മദ്രസൊക്കെ കൊറേ സമയം ഉണ്ടാവലില്ലേ?
ആഹ് ആഹ് ഇല്ല ഇപ്പൊ വളരെ കുറവാ
അതെന്നെ പിന്നെ വേറെന്താ വിശേഷം
വേറെ നല്ല വിശേഷങ്ങള്
ആഹ് ആഹ് വേറൊന്നുംല്ലല്ലോന്നാ വെക്കട്ടെ ആഹ് ഓക്കെ ഓക്കെ